ഉം പറഞ്ഞോ ഇപ്പം കേട്ടു അടുത്ത തുടങ്ങിക്കും
പിന്നെ അടുത്ത പണി എന്ത്?
ഞനെ അടുത്ത പണി എന്താ എനിക്ക് പണികളെല്ലാം ഇണ്ട് ഇഷ്ടപോലെ തിന്നാനൊക്കണ്ടേ മെയിന യിട്ടില്ലേ അതന്നെ പണി
രാത്രിക്ക് നിനക്കോരു മടിയും തോന്നല്ല കാണുമ്പോ
ഏ ശ് മടി ഇല്ലേന്നാ?
ണ്ടാക്കൻ ഒരു മടിയും തോന്നും
പിന്നെ മടി ടിയെ ഉള് പിന്നെ ഉണ്ടാക്കാനോക്കെ ഞാൻറ്റക്ക എങ്ങന ഞൻ വ പച്ചവെള്ളം കുടിച്ചിട്ട് ഉറങ്ങും അയ്യോ ത് മാട് തൂന്ന് എത്ര രാവിലെ ഉച്ചിക്ക് വൈന്നേരം രാത്
ഇതന്നെ ഇതന്നെ രാവിലെ എണിച്ചാല് ഉച്ച- ക്കത്തെന്ത് രാത്രി ത്തെന്ത് രാവിലെ ത്തെന്ത്
തെലങ്കാന ചൂടാന്ന് വിചാരിക്കുന്നു മീനണ്ട് കറി വെക്കാൻ അങ്ങനെ എന്തേലോ ആക ന്താ തോന്നുന്നു ഉച്ചക്ക് ഉച്ചക്ക് പരിപ്പാ വെച്ച പരിപ്പും വെച്ച പി മറ്റേ വാഴ- ന്റെ തില്ലേ കൂമ്പ് പറണ സാധന ഉ ആനക്ക്ത് അറിയൂല്ല മുറിക്കാനും അറിയില്ല ഒന്നും അറിയില്ല ഇന്ന് വ ഹസ്ബൻഡ് വീട്ടില ണ്ടായത കൊണ്ട് മുറിച്ചു ത ങ്ങനെ വറത്ത കൊടുത്ത പിന്നെ മീനും ഉം മീനും പൊരിച്ചു അത അവിടെ കഴിഞ്ഞു
മീനെന്ത്?
അയ്‌ല
അയിലയ ഇപ്പൊ അയിലന്നെയാനികറി വെക്കാനുണ്ട്
അയ്ലിംഉണ്ട് പിന്നെ മറ്റേ മുള്ളനില്ലെ ചെറിയ ഉം അത്‌ രണ്ടുണ്ട്
അതിപ്പോ ഇനി എന്ത് ചാറാക്കാനാ മുള വെക്കാനോ
മുളക് ചാ എന്താന്നങ്കില് തേങ്ങ ഇട്ടിട്ട് വെച്ചാല് പത്തെല്ലാം നല്ല ഇഷ്-
ആഹ് അതന്നെ തേങ്ങട്ടെങ്കിൽ ചാറു പോലെ ആവുല്ലോ
ചാറു പോലെ അവ രാവിലത്തേക്കു ണ്ടാവലോന്ന് രാവിലത്തെ ചിന്തി ക്കണ്ടല്ലോ
അതെ അതെ പത്തല് പൊടുപ്പിക്കലെന്നെയാന്നീ
ആഹ് ഞാൻ പൊടിപ്പിക്കലെന്നാ അല്ലാണ്ട് ഇപ്പ അരക്കാൻ എല്ലരത്ക്കും എളുപ്പത്തിലായി ഒന്നും പെട്ടെന്ന് ചിന്തിക്കുമ്പെടുത്ത് ആക്കാലോ
അതെന്നെ ചൂടുള്ളത്തില് കുയക്കലാ നീ പച്ചവെള്ളത്തിലോ
ല്ല ആഹ് പ പച്ചള്ളത്തിൽ അത് ഓരോ അരി പോലെല്ലേ ഇ പ്രാവശ്യം ഞാൻ പൊടിച്ച അരി ഭയങ്കരം ഇങ്ങനെ പതാ ഭയങ്കര പതായിട്ട് നിക്കുന്ന സംഭവം അതൊണ്ട് പച്ചള്ളത്തിലേ കുഴക്കാൻ പറ്റൂ
ആഹ് ആ അത് തന്നെ അത് ഓരോ അരി അങ്ങനെ വരുന്നല്ലോ ഓരോ ദിവസം തന്നെ കിട്ടുന്നല്ല നിങ്ങക്ക് റേഷൻ വാങ്ങുന്നരിയല്ലേ
തന്നെ തന്നെ പക്ഷ അങ്ങനെ കിട്ടും
ആഹ് ന്ന ഞാനും
ഇങ്ങൾ പുട്ടിനെല്ലാം പൊടിപ്പിക്കോ
ആഹ് പുട്ടിന് നല്ല സോഫ്റ്റ് ആണല്ലോ അത് പുട്ടിനെ ഈ പൊ പുഴുക്കലരി
ഞാൻ പുട്ടിനെ അങ്ങനെ പൊ ടിപ്പിക്കല്ലേ ഞാൻ വി രസണ്ടാവൂലേ മൂവിചാരിച്ചിട്ടൊരു എന്നിട്ട് ഇങ്ങള് പൊടിച്ചിട്ട് വറത്ത് ട്ട് വെക്കും
ഉമ് വർക്കാതെ ഇപ്പൊ ഞമ്മ പത്തല്ലിന്റെ പൊടി വെക്കുന്നില്ലേ
ആഹ്
അതുപോലെ വറക്കാതെ വച്ചിട്ട് മറ്റേ കുറച്ച് വെള്ളം ചൂടുവെള്ളത്തില് പുട്ട് ഉപ്പ് ഇട്ടിട്ട് നനച്ചിട്ട് ഇങ്ങനെ കൊടു
ഓഹ് അപ്പൊ പുട്ട് ചുടുമ്പും വറക്കൊന്നും വേണ്ട
ഉമ് അങ്ങനെ ചുട്ട് ചുടുന്നത് നല്ലണ്ട്
ഏഹ്
ഒരാള് വർക്കലുണ്ട് ഞാനും മുമ്പല് വറുത്തോണ്ടായി പ്പ അങ്ങന്നെ ചൂടുന്നത് എന്തതു ഇതാന്നില്ല നല്ല ഉണ്ട്
പൊടിക്കാത്തത് പക്ഷെ പ്രാന്തു പിടിക്കുന്നു ഞാനും ആദ്യത്തെ പറ ആഹ്
രിച്ചിട്ട് പഠിക്കാത്തന്നല്ലേ മുമ്പ് ഞാന് പഠിച്ചോണ്ടായി ഇപ്പൊ എല്ലാരും അങ്ങന്നെ ആക്കുന്നുന്നത് കൊണ്ട് ഞാനും ഒരുസന്റെ അനിയത്തി അങ്ങനെ ആക്കിയ അപ്പോ എന്തണില്ലന്ന് പറഞ്ഞ ഞാ ഓള് അപ്പൊ ഞാൻ അങ്ങനെ ആക്കി നോക്കി നല്ല ഇണ്ട്
ആഹ് എന്നിട്ട് എല്ലാരും പറയും ഇത് പൊടിച്ച വെ- ച വർത്തിട്ടല്ലെങ്കി അത് പോയി പോവും അങ്ങനെയാങ്ങ
ഇല്ല ഇല്ല എന്താന്നില്ല നല്ലണ്ട് പക്ഷെ ഇപ്പൊ മഴക്കാലത്ത് പിന്നെ കുറച്ച് ഉണങ്ങാന് ബുദ്ധിമുട്ടല്ല ഇപ്പൊ
അതെ അതെ
ഞാൻ ഫാന്റഡീല് ഇടുന്നല്ലേ പക്ഷെ എന്നാലും ഒരു നൽപ്പ് ഇണ്ടന്നല്ല മഴ ആവുമ്പം
എന്നാലും പിന്നെ അതി നിങ്ങള് അല്ല മഴയല്ലാത്ത സമയത്ത് പിന്നെ എങ്ങനെയ ഉണക്കൽ ഇത്
ഫാൻന്റെ ഡി വെയിലല്ല വെയിലത്ത് വെയിലിന്റെ ഇത് മണക്കുന്നല്ലേ
ആഹ് അതിങ്ങനെ ഞാനൊരു കലത്തിന്റെ അകത്ത് ഇങ്ങനെ ചോറെല്ലാം നമ്മള് വർ കുലേ ഞാന അങ്ങനെ വെച്ച അങ്ങനെ അവൻ വേഗ കൊണങ്ങല്ലോ
ചോറ് വർക്ക്ന്ന എന്ത്
നമ്മൾ ചോർ വാർക്കൂല്ലേ
ആഹ ആരിപ്പ പോലത്തെ
ആഹ് അതുപോലെ അരി ഇട്ട് ഉം അപ്പൊ പെട്ടെന്ന ആവല്ലെ ആഹ് അന്നല്ല പെട്ടെന്ന് തുണി വിരിച്ചിട്ട് ആ അങ്ങനെ ചെയ്യലണ്ട് ആഹ്
അങ്ങനെ ഇന്ന് ഞാൻ അങ്ങനെ കൊറച്ചു പത്തല്ലന് പൊടിിപ്പിച്ച തന്നെ ഫാൻറടിൽ ഇട്ടിട്ട് പുട്ടിന് പൊടിപ്പിച്ചിട്ടാ പു് കൊറ അരിയാുമ്പക്ക് ആഹ് ഇവിടെ അടുത്ത തന്നെ ഉണ്ട് മില്ല് അത്ര തന്നെ രണ്ട് ചുവട്ട് ചോവിട്ട് ചെയാൻ മതി ഞാാനെന്നെ കൊണ്ട പോയിട്ട് കൊണ്ടുവന്ന നാളെ ഞായറാഴ്ച ആഹ ആഹ കടകളെല്ലാം ഉണ്ട് സാധനത്തിന്റെ എല്ലാം ഉണ്ട് ചിക്കനും ഉണ്ട് എല്ലാം ഉണ്ട് ആ അതിനൊന്തെന്ത് പ്രശ്നല്ല എന്തു വേണം കിട്ടുന്നു
ആഹ വീട്ടിലേക്ക്ന്നെ കൊണ്ടുത്തിരുന്നുണ്ടാവൂ ഇലേക്കോ ചിക്കനും അതെല്ലാം
ഓഹ്
വീട്ടിലേക്ക് വിളിച്ചച്ച് പറഞ്ഞാ കൊണ്ട്ു തരുൂലേ
ആഹ ആ കോയിന്റെ ചിക്കന എല്ലാം ആ വീട്ടിലൊക്കെ തന്നെ കൊണ്ടുവരുന്നു പിനെ ചെറിയ ക്ലിനി ഹോസ്പിറ്റല ഉണ്ട്
അതെയ ആണ്ട് നല്ല ആവിശ്യതിന എടുത്ത്
അത്യാവശ്യത്തിന് ഇങ്ങനെ സുഖമ ഇില്ല പനിയ അങ്ങനെല്ലെ വന്നെങ്കിൽടെ ക്ലിനിക്കിൽ തന്നെ കാണിക്കുന്നത് നല്ല നല്ല കുറവുണ്ടാുന്നു
ആഹ ആ
പിന്നെ അങ്ങനെ നിന്റെ ആടെ അടുത്തിുണ്ടോ കടയെല്ലാം
അടുത്തില്ലേ കൊറച്ച് കുറച്ച് നടക്കാനുണ്ട് നമുക്കൊരു എന്തായാലും ഒരു പത്ത് മിനിറ്റ് നടന്നിട്ട് പോണം
അതെയ അതന്നെ സാധനക്കെല്ലാം മാ അ ഇങ്ങനൊങ്ങുന്ന കുറച്ചും ഇങ്ങനെ കൊണ്ടുവരരുന്നു
മാസത്തിന നല്ല എന്നാലും ഒരു രണ്ടാഴ്ചത്തേക്ക ഇല്ലതെല്ലാം വാങ്ങിക്കും എന്ന വാങ്ങിച്ചിട്ട് ഉ എടുക്ക ഇവിടെേ വാങ്ങാൻ നക്കുന്നില്ല പിന്നെഈ കറിവെക്കേണ്ടതും അങ്ങനത്തെെയല്ലേ ഇടക്ക് ഡെയിലി വാങ്ങുന്നതില്ലോ
ആഹ അതന്നെ അത് എപ്പ ഡെലി വാങ്ങ
അതന്നെ ഉം കറീറതും അങ്ങനത്തെെയള്ള പാലും കററതും അങ്ങനത്തെ സാധനങ്ങള് ഉം
അത് അങ്ങനെ പിന്നെ
അവിടെ മീനെല്ലാം ഇങ്ങനെ വണ്ടിയില് കൊണ്ടുവന്ന് കൊണ്ടുവന്ന്ണ്ടാവൂല്ലേ
ആഹ് മീന് വരും പക്ഷെ എപ്പഴുംല്ല എപ്പ റോഡ് സൈ അത് കുറച്ച് റോട്ടില പോകുന്ന സൗണ്ട് ആയിക്കും ഇങ്ങോട്ട് താഴെ അങ്ങനെ എപ്പും വരമല്ല എടുക്ക എടുക്ക് വരും അപ്പൊ ഞമ്മ എന്തോ കറി വെച്ചിട്ടുണ്ടാവോ അവര് വരുമ്പോ പിന്നെ അങ്ങനെ നല്ല മീന് ഉണ്ടാവല ടൗണിലൊക്കെ തന്നെ പോകണം പിന്നെ മീൻ വാങ്ങണം ങ്കി ഇപ്പ പിന്നെ മഴ ണ്ട് വല മീനിനെല്ലാം നല്ല ഇണ്ടാവുന്നില്ല അല്ലെ
അതന്നെ ഇപ്പ ഭയങ്കര വിലയാ തോന്നും മീന്
വെലവും വില നല്ല ഇല്ല മീന എന്തും
അതന്നെ ഇപ്പ ചിക്ക എല്ലാം കോഴിക്ക് മു ട്ടക്കും എല്ലാ
എല്ലാ മുട്ടക്കീടെ എട്ട എട്ടര രൂപ നല്ല വെലയ്ണ്ട് ആഹ് ഇവിടെ എട്ട്ര ആയിന് കോഴിക്കും അങ്ങൻന്നെ നൂറ്റി അറുപത്തഞ്ച എഴുപതാന്താ ഇവിടെ
ആഹ് കോഴിക്കും നല്ല വെലയിണ്ട് എല്ലാത്തിനും വെല കൂ വെളിച്ചെണ്ണക്കല്ലാം കൊറഞ്ഞ് കൊറ്ഞ്ഞു വന്നു
ആഹ് ഇത് കൂടിയതന്നെ തേങ്ങക്ക് വെല കൊറഞ്ഞല്ലോ ച ചിരട്ടക്ക് വെല കൂടി
അതെന്നെ പഷേ നിങ്ങക്കല്ലാം മുട്ടക്ക് വെല കൂടുമ്പോ നിങ്ങക്കെല്ലാം അടിയാണല്ലേ
അഹ് ആഹ് കേക്ക് ആഹ് അതന്നെ അപ്പൊ ഞമ്മ മുമ്പ് കൊടുത്ത വെലന്നെ കൊടു
അതന്നെ വെലയും കൂട്ടാൻ പറ്റൂല അതന്നെ നിങ്ങള് ഒര് കിലോന്റെ കേക്കിന് എത്ര മുട്ടയാക്കും മൂന്നോ നാലോ
ആഹ് മൂന്ന് വെൽതെങ്ക് മൂന്ന് ഇല്ലാങ്കി നാല് അങ്ങനെ കൊറച്ചു വെൽത്ണ്ടെങ്കെ ഇത് നല്ലെ ഇതക്ക്‌ ബീറ്റാക്കുമ്പോ നല്ല ഇതാണ് കൊറയാന്ന് ചെറുതെങ്ക് നാലെടും
ആഹ് അങ്ങനെ നാലെണെല്ലം ഇടുമ്പോ ശരിക്കും പറഞ്ഞയ്ഞ്ഞ നഷ്ടം തന്നെയാണല്ലേ
പി പിന്നെ ആരോണത്തിന് നിന്നേ റേറ്റ് കൂടുമ്പെക്ക് ഞമ്മക്ക് കേക്ക്ന് കൂട്ടാൻ പറ്റുന്നില്ലാലാ
അതേ കൂട്ടാൻ പറ്റൂല അതാണ് പ്രശ്നം ഉം ഞ്ഞ് പ്പൊ നാളത്തേക്ക് ഇണ്ടാക്കാന്ണ്ടാ
ഇല്ല ഇല്ല നാളത്തേക്ക് ഇല്ല നാളേ ഇഹ് എന്റെ അനീത്തിന്റെ ഭർത്താവിന്റെ ഉമ്മ ഞാൻ പറഞ്ഞ് ആടെ പോവാനുണ്ട് ജസ്റ്റ് ഇല്ല കുറച്ച് ദൂരം റിക്ഷ ആക്കിയിട്ട് അങ്ങനെ പോകണം
ആഹ് അങ്ങനെ നിങ്ങള അതിലേ കൂടി റോഡിലേ കൂടെന്നും ബസ്സ് പോവുന്നേയിരിക്കൂല്ലേ
ആഹ് റോഡിലന്നെ ഇവിടെ അത്ര യെലാ പത്ത് മിനിറ്റ് നടന്നാല് റോഡിലേക്ക് എത്തും ആട്ന്ന് ബസ്ണ്ട്
ആഹ് ആഹ് ആഹ്
പിന്നെ ഇത് ബസ്സ് പോന്ന ഇതല്ല ചുറ്റീറ്റ് പോണോം അതുകൊണ്ട് റിക്ഷ ഓട്ടോ പിടിച്ചിട്ട് പോന്ന്
ആഹ് അങ്ങനെ
എന്താ ഇപ്പൊ മഴ നല്ല കാറ്റ് വരുന്നുണ്ട് മഴ വരുന്ന
ഇവിടെ ഇപ്പൊ കുറഞ്ഞിട്ട് കാണ് ന്ന് ണ്ട് എന്ത ഉച്ചക്ക് എന്ത് കറിണ്ടാക്കി പരിപ്പെന്നാക്കെ
അല്ല ഉച്ചക്ക് ചിക്കന്റെ കറീന്റെ എന്ത് ഇത് കൊറച്ചൂ എടുത്ത് വച്ചിട്ട്ണ്ടായി മിഞ്ഞാന്ന് വാങ്ങിയത് അത് അന്നെ വെച്ച് ഞാൻ
ഉം ഉം ങ്ങക്കൊന്നു വാങ്ങിയ രണ്ട് മൂന്ന് പ്രാവശ്യം വെ
ആഹ് ആഹ് പ ആഹ് പറ്റ്ന്നു രണ്ട് മൂന്ന് വട്ടം വെ ക്കാൻ പറ്റുന്നു ഒരു ചിക്കന് വാങ്യെങ്ക്
അതന്നെ
ഉം നിങ് ചിക്കൻ വാങ്ങലില്ലേ കറി എന്ത് വെപ്പു ചിക്കൻ വാങ്ങിയാലെന്ത് കറിവെക്കും
എങ്ങനാ ചിക്കനെക്കൊണ്ടാ ആഹ് അ ചിക്കൻ ഒന്ന് ഒന്നെക്കി കറിയാക്കിട്ട് വെക്കും ആഹ് അല്ലെങ്കി ബി രിയാണി ണ്ടാക്കും അല്ലെങ്കി ഫ്ര ങ്ങനെ ഫ്രൈ പോലെ അങ്ങനെ എന്തെങ്കിലും അങ്ങ എന്തെങ്കെ
ആഹ് ആഹ് അങ്ങനെ
ഉം കറി പിന്നെ ഈ ചി ക്കന്റെ കറിന്ന് പറയുന്നത് ആൾക്ക് അത്ര വല്ല്യെ ഇഷ്ടല്ലാത്ത സംഭവല്ലെ എന്നെങ്കിലും ഉണ്ടാക്കാന്നെ ള്ളൂ
ആഹ് സ്‌പെഷ്യലായിട്ട് ആഹ് അതന്നെ കറി പിന്നെ എപ്പോ അധിക കറി വെക്കുമ്പോ അതന്നെ ഇതാന്നല്ലേ പിടിച്ചലാന്നല്ലേ
ആ പൊരിച്ച് കൊടുത്താലല്ലല്ലേ നല്ല ഇഷ്ട്ട
ആ ഫ്രൈ തന്നെ എല്ലാർക്കും
ഉ അതാ വേണ്ട ആ അതന്നെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കൂലേ ഇടക്കണ ഉണ്ടാക്കുവ
ആ ബിരിയാണി ഉണ്ടാക്കൂ മന്തി ഉണ്ടാക്കൂ ബിരിയാണി അങ്ങന്നെ ഫ്രൈ ഫ്രൈ ആക്കിട്ടിട്ടാലെ ബിരിയാണി നല്ല
ബിരിയാണി ആ ഒരു ടേസ്റ്റ് ഇല്ലോ അതന്നെ നമുക്കൊരു കാണുമ്പോം തന്നെ ഒ ഇഷ്ടം തോന്നുന്നത് അങ്ങനെയ ഉ ശരി നോക്ക ഉ ഓക്കെ